എന്തൊക്കെ വിശേഷം
എന്താ നല്ല വിശേഷം സുഖം അവിടെ എങ്ങനെ ഇരിക്കുണു
സുഖം
മഴയുണ്ടോ
ആഹ് നല്ല മഴന ഇപ്പ മഴ ചോർന്നണ്
അതെ ആഹ് ഇന്ന് രാവിലെ മുതൽ ഇന്നലെ മുതൽ ഇണ്ട് ഇന്നലത്തെ കൊറച്ച് കട ഇപ്പം കൂടിന്ന് മഴണ്ട്
ആഹ് ഇന്നിവിടെ അങ്ങനെന്നെ രാവിലെ മഴാ ഭക്ഷണം കഴിച്ചോ
കഴിച്ചിട്ടില്ല
എന്താ സ്പെഷ്യൽ എന്താ
പിന്നല്ലാ ബീഫ്
ഏഹ് അഹ് ശരി
ഏഹ്
ഇവട രാത്രിക്ക മതിയാ പോ
രാത്രി രാവിലെ ചിക്കനും പത്തിരി ഉണ്ടായിരുന്നു അപ്പൊ ചിക്കൻ കറിയും പ ത്തിരി ഉണ്ടായിരുന്നു അപ്പൊ അതില് ലേശം ണ്ട്
അഹ് ശരി
ആഹ് രാത്രി കഴിക്കാ വിജാരിച്ചേ
ആഹ്
ആഹ് ഇങ്ങക്കെന്താ
ഇവിടെ ബീഫ് കറിണ്ട് ചമ്മന്തി അച്ചാറ് ഉം ചോറു ഉണ്ടാക്കിയരുന്നു ഉപേരി ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ എന്നും ഉപ്പേരി ഉണ്ടാക്കൽ ണ്ട്.
ബീഫുണ്ടാവുമ്പോ ഇപ്പേരി ന്റെ ആശ്യല്ലല്ലോ
ആഹ് ആഹ്
എല്ല വെള്ളിയാഴ്ച ബീഫ് വാങ്ങുവോ
ആഹ് വെള്ളിയാഴ്ച ബീഫ് വാങ്ങും. മക്കൾക്ക് വല്ല്യ ഇഷ്ടമൊന്നുല്ല. ഹസ്ബന്റ് ബീഫ് വേണം. പിന്ന ചിക്കൻ വല്ലാ ഇഷ്ടല്ല
ആഹ് അതന്നെയാണ് ഇവിടുത്തെ അങ്ങേരും
ആഹ്
ആൾക്ക് ബീഫാ വേണ്ടത് മക്കൾക്ക് ചിക്കൻ
ആഹ് അഹ് ശരി
അപ്പൊ രണ്ടും കൊട്ന്നെരും വീട്ടില് ഞാനും ഭർത്താവും രണ്ടു അല്ലെ മൂ നാല് മൂന്ന് മക്കളും മക്കളും. ഒരു നാല് മക്കളില് ഒരാളെ കല്യാണം കഴിച്ചു കൊടുത്തേക്കണ്. മറ്റേ മൂന്നാളുണ്ട്
അത് ശരി പെൺകുയാ
ഒരാണ് മൂന്ന് പെണ്ണ്. മൂന്ന് പെണ്ണുകൾ കഴിഞ്ഞ്. നാലാമത്തെ ആണ്
ഉം ഉം
ഇങ്ങക്കെങ്ങനെ
ഇനിക്ക് മൂന്ന് ആൺ... മൂന്ന് കുട്ടികളുണ്ട്. രണ്ട് ആൺകുട്ടികളും, ഒരു പെൺകുട്ടിയും. ചെറുത് പെൺകുട്ടി രണ്ടാം ക്ലാസ്സില്. വലുത് പ്ലസ്ടു കഴിഞ്ഞു. അക്കൗണ്ടിങ്ങിന് പഠിക്കാണ്. രണ്ടാമത്തെ എട്ടാം ക്ലാസ്സില്
ആഹ്
പ്ലസ് ടു കഴിഞ്ഞിട്ടപ്പം ഡിഗ്രിക്കൊന്നും പോയിേല്ലേ
ഡിഗ്രി പോയില്ല. പിന്നെ കോഴ്സ് എടുത്ത് കാണുന്ന ജോലിയിൽ നോക്കണം ഡിഗ്രിക്ക് പോയാല് അധിക നല്ല പിന്നെ മാർക്കൊക്കെ മാണ്ടേ. മാർക്ക് ഇണ്ട് പാസ്സായി
ആഹ്
പിന്നെ വെറുതെ നാല് വർഷം കളഞ്ഞിട്ട് കാര്യല്ലല്ലോ.
ഉം എന്റെ രണ്ടാമത്തെ മോള് പ്ലസ്, പ്ലസ്ടു കഴിഞ്ഞിരിക്ക. ഇപ്പൊ ഈ പ്രാശ്യം
ഏഹ്
എന്റെ രണ്ടാമത്തെ മോള് പ്ലസ്ടു കഴിഞ്ഞിരിക്ക കാണിപ്രാവശ്യംന്ന് പറയ
ഏഹ് അത് ശരി
അവൾ ഡിഗ്രിക്ക് പോകണ്ട ഡിഗ്രി കൂടെ കൂടുള്ള അങനെത്തെ കോഴ്സ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എൽ ബി എസിന് കൊടുത്തിട്ടിട്ടുണ്ട്. അതിന് റാങ്ക് ലിസ്റ്റ് ഒക്കെ എന്നാ വരാന്നാവോ
ആഹ് ആഹ്
ഉം
കഴിഞ്ഞ്
ചായ കുടിച്ചാ
ഇല്ല. ഫുഡ് കഴിക്കാൻ ആവണ് എന്താ വെള്ളപ്പണ്ടാക്കണം. പാലപ്പം ഹസിന്. ഞങ്ങക്ക് ചോറുണ്ട്
ആഹ് ആഹ്
ഹസിനു അത് പറ്റൂല
ആഹ് ശരി ചോറ് കഴിക്കില്ല
ഇല്ല ഇല്ല
ആഹ് അതാ
ആഹ് അപ്പൊ എന്താട്ത ലീവ് എന്നാ
ആഹ് ആഹ് ശരി
അപിന്ന ഔഔ മ ഈ മാസം ലാസ്റ്റ് അപ്പൊ അവ് ടത്തെ ഭക്ഷണയ്‌ അങ്ങനെണ് രാത്രി ഭഷണംകഴ്കതില്ല ചോർന്നല്ല ആ പിന്നെഅത്ബ്ട്ന്ന്അങ്ങന്നെ
യാത്രക്കെപോല്ണ്ടോ
യാത്രങ്ങനെ വല്ലാതെ പോവാറൊന്നുല്ല ഇവ്ട്തെ അനാല് ഇവിക്ഇ വയ്യ നിക്കൊക്കെ ഇഷ്ടാണ് ആള്ക്ക് ഹസ്ബൻറ്റിന് ഇഷ്ടവാണ്ടേ ലനങ്ങളെ കൊണ്ടാവില്ല ഞാൻട് ഒന്ന്പ്പോ ആ ബീച്ചിലൊക്കെ ഒന്ന് പോവാന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊന്ന് നിക്കാത്ത മഴ
ആഹ് പ്പകെസാആർടിസി ഇണ്ടല്ലോ ഫ്രീ ആയിട്ട് അത് ന്നെ പറഞ്ഞേ കെസാആർടിസി ഫ്രീ ആയപ്പോ ആരുംപൊകുല ഏ ഫ്രീ ഇല്ലാത്തവൻവണ്ടികൂലികൊട്ത്ത്പോ വും ശെരിക്കും പറഞ്ഞെ
ഏഹ്
എല്ലാ ഭാഗത്ത് കുണ്ടലൊ കെസാർടിസി ആ വിടുന്ന് ഞങ്ങള് നാളെ പൊണ്ട് വയനാട്
വയലാട്
ആഹ് വണ്ടേട്രിപ്പ് ഞങ്ങൾഫാമിലി നമ്മടെ എല്ലാരുണ്ട് ഇങ്ങള് എല്ലാരും വന്നന്നാതുമാരും ഇളച്ചി ഇളച്ചനും ഉമ്മി
ഉ
ട്രാവലറിന് പ്പ നാളത്തേക്ക് ബിരിയാണി ഉണ്ടാക്കണോ പിന്നെ വെള്ളപ്പം ചപ്പാതീം നൂൽ പ്പുട്ടൊക്കെ ഏൽപ്പിച്ചക്ക കടെല് ചിക്കൻ കറിഇ ണ്ടാക്കിക്കൊണ്ടോണം ആഹ്
എല്ലാരും കൂടി കൂടിട്ട്ല്ലെഇണ്ടാക്ക്‌ണ്
ആഹ് ഞങ്ങൾ തറവാട്ടില്ണ്ട് ഉണ്ടീന് റെഡിയാക്കാൻ വന്നില്ല രാവിലെ വരുള്ളു ഞങ്ങള് ആറ് മണിയുമ്പോത്തേ പോണം വിചാരിക്കണ്ട് അഞ്ചരക്ക് വരുമ്പ ഓട്ടോ റിക്ഷ വിളിച്ചാണ്ട്
ആഹ്അഹ്
റെഡിയാക്കാൻ വന്ന
ആ ശരി
വല്ല്യ ഫാമിലി ട്രിപ്പാക്കില അത് പ്പോ ഒരാൾക്ക് ഒക്കൂ മ്പൊ ഒരാൾക്ക് ഒകൂലഅപ്പൊ പിന്നെ കഴിഞ്ഞ പ്രാവിശം അതേപോലെ പോകാര്ങ്ങിട്ട്പിന്നടവല്ലാതെയി മൂന്നാളുംപോവാന്ന്പറഞ്ഞു പക്ഷെ പട്ട ട്രിപ്പ് ഇണ്ടാക്കിങ്ങനെ ഇ ണ്ടാക്കിയത് പിന്നെ മുതാപ്പന്റെ മോൾണ്ട് അവിടെ അത് പുതിവീട്കെകിട്ടിആമറ്റേവീട് കിടിലല്ലോ ഗവൺമെന്റ്ന്റെ അപ്പൊഅവകുടിര്ന്നി ണ് അപ്പൊ അതുംകാണാം ഇന്റെസ്ഥലോം കാണാര്തി തനെ പോവ വിചാരിച്ച് ഞങ്ങ തോനെ പോയൊന്നുല്ലട്രിപ്പ് ഞാൻന്റെ വീട്ട് പോകുമ്പോന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ ബീച്ചില്ക്കെ പോവും ഇവട്ന്ന് പോല് ഇവട്ന്ന് പോല് ആഹ്ബ്ട്ന്ന്പോകല്കൊറവ് പിന്നെ ഇബ്ട്ന്ന് ന്നായി പോയിന്നങ്ങള് അത്തതുരങ്കപാതഒക്കെഇണ്ടാക്ണ് ണ്ടല്ലോ
ഏഹ്
വെള്ളച്ചാട്ടം കാണാന്ഞങ്ങവയ് ക്കപെയ്ക്കണ് ഞാനുംഹസ്സും ചെറ്തുമറ്റേതൊന്നും കൊണ്ടോയില്ല ബൈക്ക്‌ മെപോയികണ്ട്പോന്നു പിന്നെങ്ങള്മൈ ര് പോണം എന്നൊക്കെ വിചാരിചീ നി പിന്നെ അപ്പൊ പിന്നെ ആങ്ങങ്ങളനിം കൂട്ടി പോവാച്ച അപ്പൊ ആങ്ങളുടെ പെണ്ണ്ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവലും പോക്ക് ഇനിയെന്താ ന്നറിയില്ല ഉം അപ്പ പനിന്നൊകഴിക്കാണ്ടേ കാർ കാറോ ഇ ഓനാണ് നമ്മക്ക് എന്റെ ഹസ്ബന്റ് കാറോട്ടുംല്ല ബൈക്കോട്ടോള്ളൂ
ആഹ്
കാറിന് ലൈസൻസസ്ക്കെച്ച് കിട്ടിയണ് ബൈക്കിന് കാർനിം ഞാൻ പിന്നെ കാർ എടുതോക്കില്ല നമ്മക്ക് കാറി ല്ല ആങ്ങളുടെ കാർ ആങ്ങളുടെ കൂട്ടി പോവാൻ വെച്ചാല്
ആഹ് ആഹ
കിട്ടാനെ കിട്ടീന്ന് പറഞ്ഞിട്ട് കാര്യല്ല നമ്മുക്ക് നമ്മളെ കൈ കയ്യിൽ നമ്മുക്ക് കാർട്ടണ്ടേ ഒട്ടിയോക്കാണെങ്കിൽ വെക്കണമെങ്കിൽ സ്കൂട്ടി ഉണ്ട് സ്കൂട്ടി ഓട്ടും സ്കൂട്ടി പിന്നെ ഞാൻ പുതിയത് വാങ്ങിയിരുന്നു പിന്നെ ആ പടിച്ചച്ചോണ്ട് സുഗായി നമ്മക്ക് നമ്മള ആവശ്യത്തിന് പോവാനും കുട്ടികളെ കൊണ്ടാക്കാനൊക്കെ ഈഅങ്കമ്പാ ടീമ്പ് ഒരു വ കിട്ടി വണ്ടിട്ടി പോണെതില്ല നമുക്ക് എപ്പോഴാ പോവേണ്ട് വച്ചാ പോ വാലോ
നിങ്ങള് പഠിച്ചോ
ആഹ സ്കൂട്ടിണ്ടോ ലൈസൻസ് കിട്ടീക്ക്ണ് രണ്ട് കാർ ബൈക്കൊക്കെ ഉം ബൈക്ക് ഓട്ടും സ്കൂട്ടി ഓട്ടും
ആഹ
ഏ ഓട്ടം കാറ് കിട്ടണ്ടേ പിന്നെ നമുക്കായിട്ട് അതൊക്കെമാണം പഠിച്ചാനെളുപ്പം പഠിച്ചാലല്ലേ പഠിച്ചാൻ പഠിച്ചന്ന് പക്ഷേ നമ്മുക്ക് ഡ്രൈവിംഗ് സ്കൂൾതും ഇതും മാറ്റാവല്ലോ ഒന്ന് ലെവലാണെങ്ക നമ്മള് കയ്ൽ കാറട്ടണം
ആഹ
അ മോനെ കിട്ടീന്നപ്പൊ ലൈസൻസ് മോനെ ഇപ്പോ കാറും ബൈക്കൊക്കെ എട്തീന്നു ആഹ പൈനട്ട് വയസ്സ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞ വർഷം കഴിഞ്ഞത് മുൻപത്തെ വർഷം കഴിഞ്ഞത്
ആഹ ശരി ഏതായിരുന്നു കോഴ്സ് എടുത്തരുന്നു അല്ല ഉം ആഹ ആഹ
ഓന് കിട്ടിയായിന പിന്നെ അതന്നെ ഇടുത്ത്
ആഹ അയ് ശരി
കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
ഏയ് ആ ആകഞ്ച് സെന്റ് സ്ഥലം ഭൂമിയൊള്ളു.
ആഹ ശരി ഹ് ഹ്
കൃഷ്യൊന്നുല്ല ഒക്കെ മേടിക്ക
ആ അല്ല ചെടിയ ചെടിണ്ടോ
ചെടിയ മുന്നില് രണ്ട് തേക്കാണ് ആകെയുള്ള മുറ്റത്ത് രണ്ട് മുന്നിൽ തേക്കാ മുന്നില് എന്ത് വെച്ചാലും അതിന്റെ കാണത്തുള്ളി വീണിട്ടെ
ആഹ
ഉണ്ടാവില്ല
ആ ശരി ച്ചെടിഒക്കെ ഉണ്ട് എന്റയ് നിത്യ കല്യാണി ഉണ്ട് പിന്നെ ഇലച്ചെടി ഉണ്ട് പിന്നെ റോസ്ണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് നമ്മള്റമ്പോട്ടാനൊക്കെ
മുല്ല പിടി
ഹ ഡ്രാഗൺ ഫ്രൂട്ട് മാവ് പ്ലാവ് റം മ്പൂട്ടാന് ആ എന്നാ കൊക്കോക്കായ് ഇങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ മാ കൗങ്ങുണ്ട് തെങ്ങുണ്ട് തെങ്ങ് അഞ് പതിനാല് തെങ്ങ് അയ്ല് തേങ്ങ ഒന്നുംണ്ടാവുല്ല തേങ്ങ കുറവാ തെങ്ങ്ണ്ട് തേങ്ങ പിന്നെ കൊറച്ച് കൗങ്ങ്ണ്ട്
അപ്പൊ സ്ഥലൊക്കെ ഒരുപാടുണ്ടോ
സ്ഥലം എനിക്ക് ഇരുപ സെന്റ്
ആ ആഹ ശരി
ഉം ഇരുപത് സെന്റ് സ്ഥലം അതിന്റെ അന്ന് കല്യാണം കഴിഞ്ഞ ഉടന വാങ്ങിയ ആഹ അയിന്റെ കല്യാണം ഉണ്ടായി എന്താ വാങ്ങിയത് പണ്ടം വിറ്റാണ്ട്
ആഹ ശരി
ഉം അന്ന് കുറച്ച് പൈസക് ട്ടി ഇപ്പ പൈസക്ക് ട്ടൂല
ആഹ അന്ന് അങ്ങനെയൊക്കെ വാങ്ങിട്ടാ മതീര്ന്നിട്ടാ അതൊന്നും ചെയ്തില്ല
ഉം അന്ന് ഇവിടെ അടുത്ത സ്ഥലം കൊടുക്ക്ണ് ണ്ടാരുന്നോണ്ടേ ആ ഇരുപത്തഞ്ച് സെന്റ് ഇണ്ടായ്ന് ശരി ക്കും അഞ്ച് സെന്റ് വേറള്ളാൾക്ക് ആദ്യം ഓരു കൊടുത്തു പിന്നെ നമ്മക്ക് കൂട്ടീട്ക്കാൻ നമ്മളെ കൈ പൈസ ഇല്ലാല്ലോ അല്ലെങ്കിപ്പോ ഒരുപ്പാണി കഴിഞ്ഞപ്പോ കൂട്ടി അഞ്ച് സെന്റട് കിട്ടിയി ഇപ്പോ
ആഹ
ആ ശരി.
ആ.
പിന്നന്തക്കണ്ട്. പൊർത്ത് ഭക്ഷണച്ചാ പോണ്ടോ. ഭക്ഷണൊക്കെ വേണ്ടോ.
പോകാനൊക്കെ ഇഷ്ടാ.
അങ്ങനെ കൊണ്ടോവുല്ല. ആഹ് അത് ആ അങ്ങന പോവൂല.
ഒരു മിനിറ്റ് ഇപ്പ വിളികാം.
ന്നാ ശരി.